ഹലോ. ആ കേൾക്ക്ണ്ട? വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള.
പിന്നെ വേറെരു ആൾ ഇതീക്കപ്പൊ അടിച് യ്നെടികൂടെ കട്ടയ്ന്ന് തോനുന്നു ഇട്ക്കാൻ കിട്ടീല.
അ ഇപ്പൊ ഒരു കോൾ ആരേ ഇതെ പോല ന്നാള്ങ്ങനെ സംസാരത്തിന് വിളിച്ചു. പക്ഷെ എന്താണ്, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾത്തിന് കട്ടായടോ.
വേറെ ആള് ങ്ങൾതീക്ക് വിളിച്ചതാ?
അഹ് ഞാൻ അങ്ങോട്ട് വിളിച്ചതായിരുന്നു. നന്റെ കോള്, -
ആഹ.
അഹ് കട്ടായി.
ഇന്റെതും ഒക്കണ്ട് കൊറേ അങ്ങനെ. മൂന്നാം അങ്ങനയ്ക്ക്ണ്. കൊഴപ്പണ്ടാവൂലേര്ക്കു ലേ? ആഹ് ന്റെ ഒന്ന് റിജക്ടയി കണ്ട്ണ്ട്
ഇന്റത് റിജക്ടൊന്നൂല്ല. റിജക്റ്റില്ല്യ. പക്ഷെ, ടൈമൗട്ട് കാണിക്ക്ണ്ട്. റിജക്ട്ന്ന് കാണിക്ക്ണില്ല, ആ വിളിച്ച ടൈമിന്ള്ളത് കാണിക്ക്ണ്ട്. അത് ചെൽപ്പോ ഇരുന്നു സംതിങ്, മിനിറ്റ് അതേപോലെ ഇന്റെതും, ഇന്റെതൂണ്ട് ഏത് എന്താണ് അമ്പത് നാല് മിൻറ്റ്. അമ്പത്ത് നാല് സെക്കന്റ് അങ്ങനെന്തോ, അമ്പത്ത് നാല് അമ്പത്ത് നാല് മിൻറ്റ്, അമ്പത്ത് നാല് സെക്കന്റ്
ആഹ് അത് ഞ്ഞ് അട്ച്ച്ട്ട്ട്ക്കാത്തേറ്റെയ്കാരം റിജക്റ്റാവ്ണ് വാണെങ്കിലേ അതെയ്ക്കാരം അങ്ങനെന്തേലും ആയതാ നമ്മളാണ്ടട്ച്ചത് ഇടക്കാത്താവും.
റിജക്ഷൻ വന്നിട്ടില്ല ആഹ്
എന്താ അറീലേതായാലും, ഇള്ളത്ണ്ടാവും. ആഹ്
ആഹ് ആഹ് പിന്നേ, ഇയാൾക്ക് ഞാനൊര് പോസ്റ്ററ് വിട്ടന്നിട്ട്ണ്ടായിരുന്ന്ലേ? ആഹ് കഴിച്ച്, ഞാനിന്ന് വീട്ടി പ്പോയിണ്ടായിര്ന്ന്ലേ വെയ്കുന്നേരം രാത്രി മഗ് രി ബിന്റേഷം
ആഹ് ആഹ്
അപ്പൊ. ഇമ്യാന്റെട്ത്ത് പോയി, അവിട്ന്ന് ഭക്ഷണൊക്കെ കഴിച്ച്ട്ട് പ്പണ്ട് പോന്നു.
ഞാനുന്ന് മഗ് രിബിന്റേരം ഇമ്മാന്റെട്ത്ത്ക്ക് പോയി. ഇന്റെ വീട്ട്ക്ക് പോയി ഉച്ചന്റേഷം. ഉച്ചന്റെ രാവിലെ പതിനൊന്നരക്ക് പോയതേനി, ഇപ്പൊ വരാണ് അപ്പൊ ഞാൻ നാർത്തെ ഇജ്ജ് വുൾച്ചീലേ അയ്ന്റെ ശേഷം പിന്നൊയ് വ് കിട്ടീട്ടില്ല ആഹ്, പിന്നെ ആർക്കും വിൾച്ചിട്ടില്ല. പിന്നെ ഞാനൗടായപ്പോ
പ്പൊ
ആഹ് ആഹ് വേറെന്തൊക്കെ, അപ്പൊ ഇ എപ്പളാ വർക്കിന് പോവലപ്പോ?
രാവിലെ, ഇന്ന് സൺഡേ അല്ലായിരുന്നോ
അപ്പൊ രാവിലെ എപ്പളാ പോവാ അന്നേരം വെര്ലൊക്കെ?
രാവിലെ ഞാന് ഇവട്ന്നൊരു ഒമ്പത് മണിക്ക് പോവും.
ആഹ്
ഒമ്പതരക്ക് ഡ്യൂട്ടി. അല്ല ഒമ്പതര ഒമ്പതേ മു കാലിന്റുള്ളില്
ആഹ്
നടന്ന് പോവാന്ള്ളതൊള്ളു. ഹലോ
വൈന്നാരെപ്പളാ, എത്ര മണി വരേ ഇള്ളത്?
അഞ്ചര അഞ്ചേ മുക്കാല്, ആറു മണിന്റെട്
ആഹ് അവ്ട്ന്ന് എറങ്ങാൻ പറ്റൊള്ളൂ, അഞ്ചണിക്ക് എർങ്ങാൻ പറ്റൊള്ളു അവ്ട്ന്ന്?
അഞ്ച് മണിക്കൊന്നും എർങ്ങൂലാ. അഞ്ചേ മുക്കാലൊക്കാവും എർങ്ങാന്.
അത്രൊക്കെ നേരണ്ട്ലേ, അപ്പെത്ര മണിക്കൂറാണെയ്ക്കാരം?
ഏയര, എട്ട് മണിക്കൂറൊക്കെ ണ്ടാവും.
ഓഫീസില് വർക്കെയ്യുമ്പൊ ആ ഓഫീസിന്റെ റൂള് നമ്മള് നോക്കണ്ടേ
അല്ലാ, അതറിയ നമ്മളാദ്യത് നോക്കീട്ടല്ലെ കേറൊള്ളു, പറ്റാണെങ്കി കേറ്യാ പോരെ അപ്പോല് നിർബന്ധിച്ച് കേറ്റ്ണൊന്നല്ലല്ലൊ.
ല്ല, നമ്മളൊര് ഇന്റർവ്യൂ കയ്ഞ്ഞ് നമ്മൾക്ക് യൂണിഫോമൊക്കെ ആവും ഇഞ്ഞ് പ്പൊ, യൂണിഫോമും ടാഗും ഒക്കാവുപ്പോ പുതിയ സ്ഥാപനം തൊടങ്ങിയതാണ്. ഒമ്പത് ആഹ് പത്ത് മാസായിട്ടൊള്ളു.
ആഹ് ആഹ്
ന്നപ്പക്ക് നടക്കാനുള്ള ദൂരള്ളൂ
ആ പിന്നെ പൈസക്കാ ക്കാണല്ലേ മറ്റേ വണ്ടി പൈസന്ന് അറിയേ
മറ്റേ ബസ്സിന്റെ പൈസിം ഒക്കെ പോവില്ലേ ഇത പ നടന്നു പോവാള്ളതൊള്ളൂ ന്നെ ന്റെ ഹസ്ബന്റിന്റെ ഏ ഫ്രണ്ടിന്റെ ഓഫീസാണ്
ആഹ് അല്ലെങ്കിലിപ്പോ പിന്നെന്താ എങ്ങത്തോ വർക്കപ്പ ചെയ്യ പിന്നെ ഈ രാവിലെ അയ്ന്റെടീല് പിന്നെ ക്കും ഫോണും കോളും അയ്നൊന്നും ഇര്ക്കാൻ പറ്റുലല്ലോ
ഓഫീസ് ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റൂല
ആഹ്
ഓഫീസില്ള്ളപ്പളേ ഒന്നും ചെയ്യാൻ പറ്റൂല ആ ഓഫീസ് ടൈ കഴിഞ്ഞിട്ട് ട്ട് പിന്നെ വീട്ടി വന്ന്ട്ടാണ് ഞാൻ തൊക്കെ ചെയ്യ്ണത് താ ചെയ്യാനൊന്നും പറ്റൂല ഞ്ഞാ ഒരു പോസ്റ്റർ വിട്ടെന്ന്ട്ട് ണ്ടായിര്ന്നിലെ ഞാന് ങ്ങള് കണ്ടാ
ആ ആ ആ കണ്ടു പർഞ്ഞെ
അത് അത് ഞാൻ ചെയ്യും അത്ത് ഞാൻ ചെയ്യും അയ്ന്റെ ഇതിന്റെ എടെ കൂടെ അതൊക്ക രാത്രിതൊക്ക രാത്രി
ഉം വീട്ട്ത്തെ പണിപ്പ്‌ളാട്ക്ക രാവിലെ കയ്ചെച്ച് പോവേ
അത് രാവിലെ അത് രാവിലെ കൈക്കും
ആ രാവില കയ്‌ക്കും ഹസ്ബന്റ് നാട്ടില്യേ
ആ ഹസ്ബന്റ് നാട്ടില്ണ്ട്
ഉം ആഹ്
പിന്നെ ന്തൊക്കെ
ഇല്ലാ ത അങ്ങനി ങ്ങനിക്കാണ്ട് മക്കള് പെണ്ണ് പ്പൊ ന്ന് പ്പൊ വീട്ടി പോയപ്പോ പെണ്ണ് അവ്ടെ നിന്ന്
വല്യോള് ഡിഗ്രിക്ക് പഠിക്കണ
ആ മൂത്തോള്
ഓള് ആ ഓൾണ്ടായതോണ്ട് കൊറെ പണി ഓൾക്കെട്ക്കാകേരം ല്ലെ തൊക്കെ അട് അട്ച്ചലും തൊടക്കലൊക്കോ
ആ ഞാന് ഫുഡ് ണ്ടാക്കല് മാത്രം ചെയ്യുള്ളൂ
ആ അതാണ്
മറ്റത് ഓള് ചെയ്യും ഇനി പോള് പോയി കഴഞ്ഞാലൊക്കെ ഞാൻ തന്നെ ചെയ്യണം പ്പൊ പിന്നെ ആറുട്ടീനാവും
ആഹ് ആഹ്
മറ്റത് ഓള്ണ്ടല്ലോ ന്നുള്ളതില് അങ്ങനെ അങ്ങട് ഇട്ടർഞണ്ട് പോവേ
ആ ഓള്പ്പൊ പോയാല് രണ്ടീസൊരീസകൊ അങ്ങനൊക്കെ ല്ലെ നിക്ക ക്കള്ളോ ആ
ല്ല ഓള് പ്പത്തെ കാര്യ ല്ല പർഞ്ഞെ ഓള്ഞ്ഞി ക്ളാസ്സ്ന് പോക്കൊട്ങ്ങി കയ്ഞ്ഞാലേ
ആ ചേർന്ന്ട്ട്ല്ലെ അല്ല തുടങ്ങിട്ടില്യേ ഡിഗ്രായി പ്ളസ് ടു കഴിഞ്ഞിട്ടൊള്ളു
പസ്ടു കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രിക്ക് അഡ്മിഷൻ ട്ത്ത് ഞ്ഞിപ്പത തിങ്കളാഴ്ച പോകും ന്നാളല്ല കുട്ടിക്ക് തിങ്കളാഴ്ച മുതല് ക്ളാസ് തൊടങ്ങാണ് അപ്പൊ പിന്നെ അവൻ പോവൂലെ ആ പ്പോര് പ്ലസ്റ്റു കയ്ഞ്ഞിട്ടൊള്ളൂ ഡിഗ്രിക്കായിട്ടൊള്ളു
ആ മാർക്കൊക്കെണ്ടോ പ്ളസ് ടുല്
ആ ഫുള്ളേപ്ലസ് ണ്ട്
ആ ആ മാഷാഅല്ലാഹ്
തെന്നെപ്പൊ ഗവൺമെന്റ്ല് കിട്ട്യേതല്ല അല്ലന്ന് ണ്ടെങ്കില് പൊ നമ്മള് സയൻസന്നേ യ്ര്ന്നു
ആഹ് ആഹ്
ന്തൊക്കെ ന്ന്ട്ട് എല്ലാരും കെട്ന്നാ കുട്ട്യാളൊക്കെ?
മോന്ന്ത് വന്ന്ട്ട്ണ്ട് മോന്ക്ക് നാളെ മദ്രസ്സ്ള്ളതോണ്ടെ ആ മോനൊർങ്ങീക്ണ്
പീ ഞാനെ അരി വെള്ളത്തീട്ടെച്ചിട്ട്ണ്ടായിര്ന്നേ രാവിലെ നാളത്തെക്ക് ട്ട്ലിക്കരക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് അരക്കാൻ വേണ്ടീട്ട് അത് അതരച്ചും കൊണ്ടിരിക്കാണ് പിന്നയ്ലെടക്ക് ആഹ് ടിക്കറ്റ് നോക്കാനുണ്ടായിരുന്നു നാളത്തേക്കൊരു ഫാമിലിക്ക് അപ്പാത് നോക്കി. ഇനിപ്പോ അത് ടിക്കറ്റെട്ത്ത് ചെയ്യാന്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പൊ ഞാന് അരി അരക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഒണക്കി വെച്ചിട്ട്
വീട്ടിന്ന് ചെയ്യുമ്പ എങ്ങനെ ചെയ്യാ ങ്ങള് ഫോണില് ചെയ്യേ
അല്ലലാപ്പില്
ലാപ്പ് ആഹ് അപ്പ ഇതന്നെങ്ങള് അങ്ങട് അങ്ങോട്ട് കൊണ്ടോവല് ഈ ലാപ്പന്നെ
അല്ലല്ലല്ല ഇവിടെ വേറെ അല്ല ഓഫീസിന്റെ ലാപ്പാണ് ഒന്ന് ഞാനിവിടെ വച്ചിക്കാണ് ഒന്ന് ഓഫീസിലൊണ്ട്. രണ്ടെണ്ണം ഓഫീസിലുണ്ട് ആ അന്ന് ഒരു ഇപ്പൊ രണ്ടെണ്ണം അവിടെ ഒന്ന് ഞാന് യൂസെയ്യും ഒന്ന് മറ്റേ സ്റ്റാഫ് യൂസെയ്യും പിന്നെ ഒരു ലാപ്പ് ഞാന്ങ്ങാണ്ട് കൊണ്ടന്നിനി വീട്ടിലിക്ക് കൊണ്ടന്നിനി
ആഹ് ആഹ്
ഹസ്ബന്റിനെന്താ ജോലി.
സ്ബന്റിന് കാർപെന്റർ വർക്
ആഹ്
ആ ഹസ്ബന്റിന്റെ നാട്ടില്
മരപ്പണി ഏഹ്
ആഹ്
ആശേപ്പണിയായിറ്റാ
ആഹ് അതെ അതെ അതെ
ആഹ് അങ്ങനെ നമ്മളാൾക്കാരാനെ ഹ്ആശാരി പണി കണ്ടിട്ടില്ല അതാ ചോയ്ച്ചെ
ആഹ് ഞങ്ങള്
ഏ
ഞങ്ങളീ ഏരിയയില്
ആഹ്
ഞാനും ആദ്യായിട്ട് കേക്കേരുന്നു എന്റെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ അങ്ങനത്തെ വർക്ക് ആദ്യായിട്ട് കേൾക്കേരുന്നു ഞമ്മളാൾക്കാര്. കോന്നുള്ളെ ഓകെ ഈ ഭാഗത്തക്ക് വന്നപ്പോ ഞങ്ങള ഏരിയേൽ നല്ല്ണ്ട് അത് മാത്രല്ല എന്റെ ഹസ്ബന്റ് സ്നേഹിതന്മാറൊക്കെ കൊറേ ആൾക്കാരിത് ചെയ്യുന്നോരാ ഹ്ഹ്
ആഹ് അടുത്ത് അടുത്ത്ക്കന്നെയാണോ കെട്ടിച്ചിക്ണ്ര് കല്യാണം കഴിച്ചിക്ണ്ര്
ആഹ് അധികം ദൂരൊന്നുല്ല്യ ആ ഞമ്മള് ബൈക്കിന്ന് പോവാണ് ണെങ്കില് ഒരു പയ്നഞ്ച് മിനിറ്റ് കൊണ്ടെത്തും.
ആഹ്
പക്ഷേ എന്താ ബസ്സില് പോവാണെങ്കി രണ്ട് ബസ് കേറും വേണം.
ആഹ് രണ്ട് ബസ്സ് ആഹ്
ആഹ്
ആഹ് വണ്ടി പോ പോ വണ്ടി നമ്മ വേണ്ടല്ലോ കാത്ത് നിക്കാൻ ഇല്ല എവിടിം.
നി സാധനം വാങ്ങി കണ്ടാവുമ്പോ അവിടൊന്ന്ന് കുറച്ചേരം നിക്കണന്നല്ലാതെ നേരെ പോവാണേ ഒരു പതിനഞ്ച്
ആഹ് ആഹ് അതെല്ലേ അല്ല ബസ് അപ്പ രണ്ട് ബസ് കേറി ഇറങ്ങണോ
രണ്ട് ബസ്സ് കേറി
ഒറ്റക്ക് മതിയെന്നുണ്ടെങ്കി
ബൈക്കിന് പോവാനൊക്കെ പക്ഷെ റൂട്ട് വേറെ ആയതോണ്ട് റൂട്ട് പലതും പല റൂട്ടല്ലേ അപ്പ അത് കാരണം ആഹ് അല്ലാത്ത റൂ ട്ട് വേറായാതു കൊണ്ട് ഒരു എന്താണ് ഒമ്പത് ഒമ്പത് പത്ത് രൂപയുടെ ഒരു ഓട്ടോ പിന്നെ അവിർന്ന് പ അങ്ങനെയാണ് റച്ചേ ഇണ്ടാവൊള്ളൂ പക്ഷെ ബസ്സിന് വരുമ്പോള് ആ അങ്ങനെയാണ്
ആഹ് അങ്ങനെ വേറെ എന്തൊക്കെ ആരൊക്കെ വീട്ടിലുള്ളത് ട്ട് ഉമ്മിപ്പൊക്കെ ഉണ്ടോ
ഇവടെ ഉമ്മീം ഉപ്പേം ഇല്ല ഹസ്ബന്റിന്റെ വീട്ടില്
ആഹ്
അവിടെ ആ ഇതി മൂന്ന് വർഷായി
ആഹ് ആഹ് അവിടെ ഇമ്മ അവിടെ വീട്ടിലുണ്ടാവുലേ ഇമ്മക്കെ
അവിടെ ഉമ്മണ്ട് ഇപ്പല്ല
ഏഹ് എത്ര കുട്ടിയളാ അവിടെ ഇങ്ങളവിടെ
പത്ത് മക്കള്
നിങ്ങളെന്റെ അന്റെ അന്റെ മക്ക് പത്ത് മക്കളോ
ആഹ്
ആഹ്
ഉം
എന്തൊക്കെ കുട്ടിയള്
നാലാണ്
ആഹ് കേക്കണില്ലല്ലോ സൗണ്ട്
എങ്ങനെ
സമയം നോക്കീട്ട്